കേക്കമോ ഹലോ. എന്തൊക്കെ വർത്താനം.
നല്ല വർത്താനം സുഖം നല്ല സുഖം.
ഉം ഉം പരമസുഖല്ലേ
ഉം ഇങ്ങൾ എന്താ വർത്താനം പറയണത്.
അഹ് ഞങ്ങൾ രണ്ടാള് വർതാനം പറയ്ണത്.
വേറെ എന്തൊക്കെ ന്നട്ട് ഇയിപ്പോ കുട്ടികളെ പഠിപ്പിച്ചാനീരിക്കണ്ടേ.
കലവിച്ചിട്ടുള്ളി
ആ മളെ ഞമ്മളൊക്കെ അങ്ങനെയോ എന്താ കാട്ടുന്നു. ഇവിടെപ്പോ റിനുവിനോടും മുത്തുനോടും എത്ര നേരംന്ന്റിയോ ഒച്ചട വായിച്ചേ വായിച്ചേ പഠിച്ചേ പഠ ചേർന്ന്ങ്ങാണ്ട്. ഇന്നാലും വല്ല കൂസലും ഉണ്ടോ, ഒരു കൂസലും ഉണ്ടാവൂല ഓൽക്ക്. ചിലപ്പോൾ ഞാൻ നല്ല കൊടുക്കും ചും നല്ല അടിം കിടും ന്റെ അടുത് ന്.
മുത്തുന് ഇപ്പം ചൂടുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്ത്.
ആഹ്
അവൻ്റൊ കൂളിയൊക്കെ കഴിഞ്ഞു.
ഏഹ് ചൂടൊക്കെ ഉണ്ട ചൂടള്ളൊക്കെ ഉണ്ടാക്കി കൊടുത്തു.
ഉം ചൂടളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആഹ് മഴ പൊയ്തിട്ട് നല്ലവോണം തണുത്ത്ക്കണേ ഒരു ഗ്ലാസ് കട്ടൻ ചായയക്കെ ഉണ്ടാക്കി കുടിച്ച്.
ഉം.
വായിച്ചാനും പഠിച്ചാനും ഇർത്തട്ടെ മദ്രസൽ പരീക്ഷണ് പതിനെട്ടാംതി.
പതിനെട്ടാം തീയതിയാണല്ലേ പ എന്നന്താന്നൊന്നും അറിയില്ല. ഇതണ്ട ഉസ്താത് പറഞ്ഞീനു.
പതിനെട്ടാം തീയതി പരീക്ഷയാണ്. പതിനെട്ടാം തീയതിയാ തുടങ്ങ്ത്. ഇപ്പൊ എന്താണോ ഒന്നാം ഒന്ന് ഒന്ന് ഒന്ന് ക്ലസ്സ്ത്തെ കുട്ടികൾക്ക് ചിലപ്പോ ലാസ്റ്റ് ആക്കാരം ചിലപ്പോ ഫസ്റ്റക്കാരം.
എഹ് ഉസ്താദ് പറഞ്ഞു ഒരു രണ്ടു പാടംകുടി ഇടുത്ത് കയ്യാണ്ട്. എന്താ ആഹ്. പരീക്ഷ ഇപ്പടത് ണ്ടന്ന് എന്നൊക്ക പരഞിന്. ഈ ഇനി ഈ മാസം പതിനെട്ടാം തീയതില്ലേ.
അഹ് ഈ മാസം പതിനെട്ടാം തിയതിയ പരീക്ഷ.
ഉം മിഞ്ഞാന്ന് ഇവിടെന്ന് ചെിലവ് കൊടുക്കല്ലേന്ന് ഉസ്താദ്മാർക്ക്. അവിടെണ്ടോ അങ്ങനെ അവിടെണ്ടോ. അഹ് എത്ര.
ഇവിടെ രണ്ട് കൊല്ലത്തിന് എണ്ണൂറ്.
അഹ് അങ്ങനെയാണോ?
ഉം.
ചെലവിന് വേണ്ടിട്ടോ അതെല്ലാം അല്ലാതത് വേറെ.
ചെലവിന്.
ആഹ്.
ചെലവ് രണ്ട് കൊല്ലത്തിനാണെ. ഇനി രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളു.
ആഹ് ആ ആ.
രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞട്ടാണ് ഞ് വരാ.
ഹേ.
ഉം.
എന്താപ്പ കൊറെ കുട്ടികൾ ഉണ്ടാവും യ് കരംആയില്.
ആഹ് കൊറെ കുട്ടികൾണ്ടാവും അപ്പൊ ഓരോരുത്തരുടെ ഇതിൻ പോല്. എന്താണാ പൈസ രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടെ ഓലത് ഇഞ്ഞ് വരുള്ളൂ. തോന്നുണ്ട്
അ ഇവിടെ ഓരോ കൊല്ലം കൂടെ അങ്ങനെയൊക്കെ തോന്നുണ്. ഉം എന്താ എനിക്ക് അറിയുല. ഉം
അങ്ങനെയണ എയുതി പോകേണ്ട കാര്യാണോ. ഉം
ഹേ മറ്റൊൾ പഠിച്ചൽ തുടങ്ങിയോ?
ആര് പഠിച്ചണൂ എന്താ മറ്റൊൾ അവിടെ പനീച്ചുെടുക്കല്ലേ.
ആഹ് എന്തോ ഒരു തെരുമോനൊക്കെ തെരുമോനൊക്കെ കേട്ടു
ആഹ് ബ്രെഡ് തരുമോ എന്നൊക്കെ ചോദിച്ചിണ്ട്
ഓ ബ്രെഡ് ആണല്ല ഞാൻ വായിച്ചാണ് എഴുതിക്കുന്ന
അയമന്റെ ചെവി എന്താണ് മറ്റേ ചെപ്പി കടന്നണ്ട് അ നടന്നിക്കണേ അത് ഇനി എന്താണ്ടും നാള ആ പത്രി പോയോക്കണം
അതും കുട്ടിന്റെതോ ചെക്കന്റെതോ ഏഹ് ഓന്ക്ക് അങ്ങനെുണ്ടല്ലേ ഉണ്ട് നമുക്ക് ചെറുപ്പ മുതിരുണ്ട് ആഹ് ഒച്ച ഒച്ച കേക്കുന്നത് ആഹ് ഓന് പറല ഒച്ച കേക്കണ്ട്മ്മ
ആഹ് അങ്ങനെ കുലുങ്ങുണ്ട അറിയോല്ലോള്ള ഒച്ചേക്കണ്ട അച്ചേക്കണ്ടന്ന് നാളായി നാണെങ്ക പോയോ ആണത്
ഏഹ് ക്ലീൻ ചെയ്യാനല്ലേ ഇവിടെ ഇവിടെ എങ്ങനെയന്നാറിയ ചായയും കടിയും കൊടുക്കക്കാല ഞങ്ങള് അപ്പ ഒ പുട്ടേ കൊടുത്തിന്നത് ചിക്കൻ കറി ചായിം
ഉം ഒക്ക കണക്കന്നെയെണ് അത് മറ്റേതന്നെ പൈസ കൊടുത്താ മതി നമ്മക്കെന്താ
ആഹ് അതന്നെ ര രണ്ടു കൊല്ലത്തിനല്ലേ കൊഴപ്പൊന്നുല്ല ഉം ഒക്കെ ആവ ഇതൊക്കെ ആവ ആഹ് അതെ ചിക്കൻ പച്ച പത്ര ഒന്ന എഴതിട്ടാ ആഹ് നമ്മളൊന്നും അറിയണ്ടല്ലോ ആഹ് ആഹ് അത എന്നിട്ട് എന്തേലും വേടിച്ചെല്ലാം എന്തൊക്കെയ ആവല്ലേ
ഓൽ വെട്ച്ചൽണ്ടാവും
ആഹ് ഉം ആഹ് അതന്നെ ആഹ് അങ്ങനെയാണ് അവിടുത്തത് ഉം എന്നിട്ട് രാവിലെ ഞാൻ പറഞ്ഞത് രാത്രി പറഞ്ഞത് ഒന്ന സ്താവു എന്താ ബുധനാഴ്ച പറഞ്ഞിക്കണ് എന്താച്ച അയും കടിയുംകൊന്താന് അയ്ല് വിനപ്പക്കം വിളിച്ചു എന്നിട്ട് കാര അന്ന് ചാട്ടൻ പുസ്ത ചായ ഇതൊക്കെ കൊടുക്കേണ്ടതറഞ്ഞു ഞാൻ രാവിലെ നീച്ച വേം നീച്ചാ മടിയങ്ങാണ്ട ഉറക്കം തോങ്ങാ നീച്ചാ വേം നീച്ചോ അയ്ല് വേം നീച് കാണ എന്നിട്ട് അയ്ലും പോവാന്നരത് വെ ഉമ്മാ എന്തൊക്കെ വേഗിലാക്കിക്കണോ ചുന്നോട്
ഉം
അയ്ൽ ഞാൻ പറഞ്ഞു എന്താ ക്ക്ണ്ട് സ്ലൈറ്റ് ഉണ്ട് എന്താ പിന്നെ ബോക്സില് പെൻസിലും എന്തത് അപ്പൊ ചായ കഴിച്ചണ്ടോയിന്
ചായക്ക് ഇങ്ങട്ട് വരെ അങ്ങട്ട് കൊണ്ടോ കൊടുക്കേ?
ഞങ്ങള് കൊണ്ട് കൊടുക്കഹ് ഓലെ കൊണ്ടൊന്നും ഏഹ് ഇങ്ങട്ട് വരൂല അങ്ങട്ട് കൊണ്ടോയി കൊടുക്ക.
ആഹ് ആഹ്
ആഹ് ന്നാപ്പ ചായ യിച്ചിണ്ട് ബേഗിലേ.
ഉം ഓനാ ന്നറിയോ വിചാരിച്ചത് ഓൻ ചായിം കടിയായിട്ട് വല്യ ആളെ ഓനല്ലെങ്കിലും മെയിനാവാൻ കൊർ ച്ചു ഉസാറാണ് ഓന് ആദ്യായിട്ട് ഇങ്ങട്ട് പോയിട്ടാണ് വളമ്പി കൊടുക്ക്ണന്ന വിചാരിച്ചീണത് അ അല്ലങ്കി തന്നെ കൊ ത്ത് പുളിയനാണ്
ആഹ് പുളിയനാണ്
വേറെത്താന്ന്ട്ട്? അതാണ് ചീറ്റില്ലേ?
അതാണ് ചീറ്റി ഉം
ഹ
പിന്നെ വേറെന്തൊക്കെ?
ന്താ വേറെ പ്രത്യേകിച്ചൊന്നുല്ല അങ്ങനെ പോണു. മഴക്കൊരു ചെറിയൊര് കൊറവ്ണ്ട് ഇമ്മണ്ടവ്ടെ റിനുണ്ടവ്ടെ ഒറ്ങ്ങ്ണൂ.
ആഹ്
ഞാപ്പം രണ്ടട്ടം കുടീല് മണ്ടി പോയി പോന്നു.
ആഹ് ഇ ഇപ്പൊ ഇങ്ങട്ടോ? ഒന്നങ്ങ്ട്ട് എപ്പളാ പോയത്ജ്?
അന്ന് ഞങ്ങളെല്ലാരും ജസ്റ്റ് മോൾ താത്തിം ഞങ്ങളെല്ലാരുപാടെ പോയിലേ?
ആഹ് അങ്ങനെ ഉം
ഞങ്ങളങ്ങനെ രണ്ടട്ടം പോയി പോന്നു. നിന്നിട്ടില്ല ഇഞ്ഞേതാണെങ്കിലും നിക്കാനേ പോവള്ളൂ.
ആഹ്
ലീവ്ട്ട്ണ അന്ന് മൻ ഒരു പാച്ചിലങ്ങട്ടും ഒരു പാച്ചിലിങ്ങട്ടും.
ആഹ് അയ്നെ ഇഞ്ഞിന്നാണാവോന്നൊരു ഒഴിവ് എല്ലാർക്കുപാടെ കൂടാന്?
അത് മിക്കവാറും കിട്ടോന്നറി ല്ല അയിനൊഴിവുള്ളാവ്ണ സമയത്ത് എന്താണ് നമുക്ക് വേറെന്തെലും എടച്ചിലും കാര്യങ്ങളോ അ
ആഹ് അതുണ്ട് അനക്ക് നീ ഒര് ഈ ഒരു കൊല് ഈ ഒരു രണ്ട് മാ രണ്ട്, മൂന്ന് മാസം അനക്കൊരുഴിവുണ്ടായിട്ടില്ല അനക്ക്.
ഇല്ലേ ഞാന് മര്യാദക്ക് വന്നിട്ടെന്നെല്ല. ഫസ് റ്റു വന്നു എന്താണ് അന്ന് പിന്നെ അങ്ങനെ തത്തന്റെ പള്ളാണല്നങ്ങനെ വന്നു. എന്താത്തനെ കൂട്ടിക്കൊണ്ടര്ണന്ന്.
ആഹ് ആഹ് ആഹ്
അന്നങ്ങനെ വന്നു പിന്നെ അത് കഴിഞ്ഞട്ടല്ലേ വാപ്പാൻ്റെ മരണം.
ആഹ് അതന്നെ അത പ
നോ അതും ഞാൻ ഒരീസ്ത്തിനാ വന്നത്. എന്നാന്നറിയോ ഞാന് അല്ലേലും കൊറേ ദിവസായിട്ട്പ്പ അങ്ങൻ തന്നേണ്. പിന്നെ നമ്മള വാർപ്പിന്റന്ന്
ആഹ് അതന്നും അയിന് ഇപ്പ അയിക്കും ചെയ്തീൻല്ല. പിന്നെന്നറ്‌ന്നാല് ഒയിവുല്ല സ്കൂൾ മദ്രസൊക്കെ ആഹ്.
വാർപ്പിന്റന്ന് വന്നു പിന്നെ പിറ്റേന്നനല്ലേ ഞാൻ ഇച്ച് പൂറുജ സംഗമണ്ടായിട്ട് പോയത്?
ആഹ് ആഹ് ഇജ്ജങ്ങനെന്നരാ അനക്കോരോ സംഘംമണ്ടാവു അങ്ങനെ വരും. മണ്ടിക്കാണ്ടയിനോന്ന് ആഹ് ആഹ് അതെന്നെ ഹെ പെരീല് പെരീല് നി
സംഭൂ സംഗമ സങ് ആഹ് വെല്ലാത്ത സംഗമന്നങ്ങനെ പു ഉം കഴിഞ്ഞൊല്ലല്ലേ ഇപ്പ നടന്നത്.
ആഹ്
ട്ട് പിന്നെ അങ്ങനെ പോന്നു പിന്നെ അതു കഴിഞ്ഞിട്ട് പിന്നെ തത്തനെ ഇതിന് വന്നു. അത് കഴിഞ്ഞ്ട്ട് പിന്നെ വാപ്പാൻ്റെ മരണായി. പിന്നെ ഞാൻ ആശുപത്രീക്കല്ലേ വന്നത്.
ഉം.
ആശുപത്രീന്ന് നേരെ വന്നു ഞാനിങ്ങട്ട് പോന്നു.
ആ പിന്നെ ഇപ്പോ ഇതിന് ആഹ് ഇതിന്പ്പോ ഇങ്ങളെ താത്താന്റെ ഉമ്മ ആഹ് അല്ലെ പിന്നെ ഇപ്പെ ആഹ് നമ്മൾ ആഹ്. ആഹ് തെന്നെ അങ്ങനൊരു നിർത്തം നിർ
ആങ്ങനെ നിന്നു അതെയ്നൊന്നുണ്ട് അത് ഫുള്ള് അത്ട്ടി.
ആഹ് അതന്നെ ഉം പിന്നെ ഞാ ആഹ് പിന്നെ ഞാ കഴിഞ്ഞാ ച്ചപ്പിച്ചെന്ത വരായിന് ന്ന് ഇങ്ങനെ ആലോയ്ച്ചയ്ന്നു. പിന്നെപ്പോ അപ്പോ മൻസ്സിലായി ഉം ഞാ മർ
എന്താണ് എന്തിതാപ്പത് വെള്ളിയാഴ്ച സ്കൂള്ണ് വെള്ളിയാഴ്ച്ച ഇല്ല പിന്നെ ശനിയാഴ്ച സ്‌ക്കൂളും മദ്രസുണ്ട് പിന്നെ താ ത്താന്റെമ്മ മരിച്ചിട്ട് അപ്പോ ഓലാരുല്ല. ഒക്കെ പാടായപ്പോ അല്ലേലു ഞാനന്ന് വരാനു കരുതിട്ടില്ല പിന്നെ ശനിയാഴ്ച റിനൂന് സ്കൂളുണ്ടെ.
ഏഹ് ശ് അപ്പോ അതെന്താണ്?
മ അഞ്ചാ ക്ലാസ് മുതൽ അഞ്ചാ ക്ലാസ് മുതല് ഇബൽക്ക് സ്കൂളിണ്ടായ്നു എല്ലാരുക്കേ.
ഏഹ് ആ അങ്ങനെ ചെലോല്ത് പറഞ്ഞോട അതാണ് സെറി പറഞ്ഞത് ഇ പറഞ്ഞത്
ആഹ് അഞ്ച ക്ലാസ് മുതല് ഉള്ള അവർക്കുണ്ടെ എന്ന മറ്റൊരു ചെറിയ കുട്ടിയന്നും മുതൽ നാലു വരെ ഉള്ളോർക്കില്ല.
ആഹ് അതുകൊണ്ട് ഇവൽക്കില്ലാതെ ആയിക്കണ് ആഹ്.
ആഹ് ഉ ചെറ കുട്ടിയോക്ക് ഉണ്ടാവൂല. ഇനി ശനി നമുക്ക് ഏതെങ്കിലും ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുതിർന്ന കുട്ടിയാക്ക് ഉണ്ടാവും.
ആ അങ്ങനെ ഏഹ് അങ്ങനെ ഈ അതൊരു ഈറെണ് എല്ലാവാരും നല്ലീ കൊ ക്കാരിക്ക.
അതിനാളും നല്ലെ കൊടുക്കാതിരിക്കാണേ ആകെ ഒരു ശനിയാഴ്ച കിട്ടണ്ട് അങ്ങനെ വന്നീല്ല ഇതാണെങ്കില് പിന്നെ കരിഞ്ഞു കിട്ടുന്ന ലീവിന് നോക്കണം ചപ്പഞ്ഞപ്പാലി ആക്കെ വരോ ഇല്ലയോ ഒന്നും അറി
ഏഹ് അല്ലിയാക്ക് പറഞ്ക്കണോ?
അല്ല ഒന്നര കോല്ലായി ആഗസ്റ്റിനൊക്കെ കൊറച്ച മുന്നേ
സെറ്റംബറില് ഒരു ഇബ്ടുത്ത ആള്.
ആഹ് സെപ്റ്റംബർ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണിണ്ട് ഇന്ന് ഇപ്പൊ എന്താ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ.
സെപ്റ്റംബർ ആയി ആ സെപ്റ്റംബർ ഫസ്റ്റന് എന്താ?
ഒരു ട്രിപ്പ് ഒക്കെങ്ങനെ പ്ലാൻ ചെയ്തീനു.
എങ്ങോട്ട്?
ഉം.
എങ്ങട്ടോ?
എങ്ങിട്ടാന്ന അപ്പോ അ എന്താണ് സുപ്പ് പറഞ്ഞ് വാലാരിയാക്കൊക്കെ വന്നിട്ടാണെങ്കി നമുക്ക് വയനാട് റിസോർട്ട് എടുക്കാന്ന്.
തന്നെ അല്ലേ ആഹ് അപ്പ മുത്തു വരു ഡീ.
ആഹ്.
ഉത്തക്ക് അത് കൊഴപ്പില്ല.
ത്ര എന്നൊക്കെ പറഞ്ഞു പിന്നെ വന്ന് പറയ നമുക്ക് ഒരുസം അട്ടപ്പാടിയൊക്കെ പോണം എന്നൊക്കെ പറഞ്ഞു അട്ടപാടീക്ക് ഒരീസം വന്ന പോവാലോ. കായ് ഉണ്ടാവട്ടെ കായ് ഉണ്ടായിട്ട എന്താണ് ഇത് പോക്കണ്ടാവില്ല അല്ലെ അങ്ങനെ ഇന്നലെ പറഞ്ഞ നേ എന്താണ് സെറി അറിഞ്ഞു നമുക്ക് പ്രിയദർശിനീല് പോവാ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഞാൻ ഇല്ല ഇജ്ജന്നെ പൊയ്ക്കൊന്ന്. ഞാൻ ഇവിടെ വണ്ടിൽ എന്തൊ കെസ്ആർ ടിസിി
ആഹ് അത് വെച്ചിടി അങ്ങനെ നമ്മുക്ക് ഒര സം പോയ ക്കണം അതിന് മക്കളുണ്ട് ഇച് പറ്റൂലടി ഇക്കാക്കൊന്നു തിക്കടില്ല ആ ശരി